കേൾക്ക്ന്നില്ലെ
ഹലോ
ഹലോ കേൾക്ക്ണില്ലേ?
ആഹ് കേൾക്കണം പറഞ്ഞൊ?
എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എന്താപ്പൊ ഭക്ഷണൊക്കെ കഴി
ആഹ ഭക്ഷണൊക്കെ കഴിച്ചു ഇങ്ങനെ കിടക്കാനായിട്ടൊക്കെ പോന്ന് ഇന്നിപ്പം ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി
ചില്ലി ചിക്കൻല്ലേ ചില്ലി ചിക്കൻ ഒക്കെ എങ്ങനെയ ഇണ്ടാക്കി എടുത്തത്
അത് ഏ ആദ്യം ഈ ചിക്കൻ വാങ്ങിച്ചപ്പം എല്ലില്ലാത്ത പീസ് നോക്കീട്ട് വാങ്ങിച്ചു നിങ്ങൾ അങ്ങനെയ അല്ലേ ചെയ്യണേ
ചില്ലി ചിക്കനും അങ്ങനെ ഉണ്ടാക്കിടുക്കുവല്ലോ അല്ലേ ചിക്കൻ ചില്ലി ചില്ലി ചിക്കനൊക്കെ ആയിട്ട്
ആഹ എല്ലില്ലാത്ത ചിക്കന ആയിട്ട് വാങ്ങിച്ചു എല്ലുള്ളത് പാടല്ലേ
എല്ലുള്ളത് പാടാണ്
ആഹ എല്ലില്ലാത്ത ചിക്കൻ വങ്ങിച്ചിട്ട് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് കോൺഫ്ലവർ ഒക്കെ ചേർ ത്ത് മല്ലിപ്പൊടി അല്ല മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കോൺഫ്ലോറ ഒക്കെ ആഡ് ചെയ്തിട്ട് അതൊന്ന് പൊരിച്ചെടുത്തിട്ട് പിന്നെ
ഇഞ്ചി പേസ്റ്റ് അര തി ചേർത്തിട്ടില്ലേ
ആ അത് ഏ പൊരിക്കുമ്പോ ചേർക്കൂല പിന്നീട് ഈ ക്യാപ്സിക്കും ഉള്ളിയൊക്കെ ചേർക്കുമ്പോ അതിന്റെ കൂട്ടത്തിലാ ചേർക്കുന്നത് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്
അങ്ങനെയാണ് ചെയ്യാർ ആ അങ്ങനെ പൊരിച്ച് അങ്ങനെ ചെയ്യാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്താൽ മതിയല്ലോ
ആ അതെ
മൊത്തത്തിൽ ഇട്ടാൻ മതില്ല രണ്ടുന് രണ്ടിനും നമ്മൾ വെറുത വേസ്റ്റാക്കി കളയേണ്ട ആവശ്യം ഇല്ലല്ലോ
അതാണ് പിന്നെ ആ എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ട് സോസൊക്കെ ആഡ് ചെയ്യും എനിക്ക് സോസൊക്കെ ആഡ് ആഡ് ചെയ്യുന്നയാ ഇഷ്ടം
സോസ് മയോണേസ
സോസ് സോസ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യും പിന്നെ
സോയാ സോസ് അതൊക്കെ ആടൂയെല്ലേ ഞാനും അതൊക്കെ ഇണ്ടാക്കിഎടുക്കുമ്പോ അങ്ങനെ ആടയലുണ്ട്
ആഹ എനിക്ക് അതാണിഷ്ടം അങ്ങനെ ആഡ് ചെയ്ത എടുക്ക
അതെ അതൊക്കെ ഒഴിച്ചിട്ട് ഇണ്ടാക്കി എടുക്കാണെങ്കിൽ നല്ല അടിപൊളിയ ആയിരിക്കും സ്വയം അല്ല സോസ് ഉണ്ടാക്കി എടുക്കലാണോ അതോ പുറത്തുനിന്ന് വാങ്ങിട്ട് ഒഴിക്കലാണോ
ഉ ഉണ്ട് സോസ ഉണ്ടാക്കി എടുക്കലില്ല അത് പുറത്തുന്ന് വാങ്ങിച്ചിട്ട് ഒഴിക്കലാണ് പതിവ്
ആ ചിലരൊക്കെ പിന്നെ തക്കാളി സോസ് പേസ്റ്റ ഒക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് ഇണ്ടാക്കി എടുക്കൂല്ലേ
അതെ ആ ചെലര് അങ്ങനെ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്
പുറത്തുന്ന് വാങ്ങിച്ചുണ്ടാകോ അതിക്കുമ്പം വേറരു ടെസ്റ്റ് കൂടെ കിട്ടുല്ലേ ഞങ്ങൾ ട്ടെ പേസ്റ്റ് ഇണ്ട ക്കലും ഇണ്ടാക്കാറുണ്ട് പിന്നെ പൊറത്തുന്ന് വാങ്ങിക്കാറുമുണ്ട്
ഉം ഉ ഞാനിതുവരെ പേസ്റ്റ് ഉണ്ടാക്കി നോക്കിട്ടില്ല പുറത്തുന്ന് വാങ്ങന തന്നെയ അത് വലിയ റേറ്റ് റ്റൊന്നും ആവണില്ല ചെറിയറേറ്റ്
ഇല്ല അത് വല്യ ബോട്ടിലിനും വലയ റേറ്റ് ആ വലിയ ബോട്ടിലിനും വലിയ റേറ്റ് ഒന്നും ആവുന്നില്ലല്ലോ എന്നാലും അഹ് പിന്നെ ഒരുപാവലിൽ ചെറിയ ബോട്ടിൽ തന്നെണ്ടായ ഒരുപാട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചട്ട് ട്ട് ഇങ്ങനായിട്ടങ്കിൽ ഒരുപാട് ദിവസത്തിന് ഉണ്ടാവും
അതാണ് ഒരുപാട് ദിവസം അതിരിക്കും വേറെന്നിനും നമ്മൾ ഉപയോഗിക്കണില്ലല്ലോ
ആഹ് വേറെ ഒന്നും നമ്മൾ ഉപയോഗിക്ക വേറെ ഒുക്ക് കൂട്ടി കഴിക്കാനും ആർക്ക ഇത് ഇഷ്ട ഉണ്ടാവില്ല അങ്ങനെ കഴിക്കാനും ഇഷ്ടം റ്റ് ണ്ടാവുള്ളൂ അങ്ങനെ എന്തിലായിട്ടെക്കെ ഒഴിച്ചിട്ട് കഴിക്കാനേ പറ്റുള്ളൂ
അതാണ്
പിന്ന നമ്മള് ചോറൊക്കെ വെക്കയാണെങ്കൽ കബ്സ അങ്ങനത്തൊക്കെ വെക്കയാണെങ്കി അലോട്ടൊക്കെഒഴിച്ച് കൊടുക്ക അങ്ങനെയൊക്കെ ഇണ്ടാക്കി എടുക്കല് ബിരിയാണിക്ക് പിന്നെ അത് ഒഴിക്കൂല്ലല്ലോ
ഇല്ല ഇല്ല ബിരിയാണിക്കൊന്നും ഒഴിക്കല്ല നിങ്ങൾ എങ്ങനെയാ ബിരിയാണി വക്ക
ബിരിയാണി നമ്മള് സാധാ ബിരിയാണി ഞാന്‌ അധികം വെക്കാറില്ല ഞാൻ മന്തിയാണ് അധികം വെക്ക. കബ്സ മന്തി മദ്‌ഹൂത്ത് അങ്ങനത്തൊക്കെ അതാകുമ്പോ പിന്നെ എളപ്പാ ബിരിയാണിക്ക് ക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വേണ്ട ഇങ്ങനെ അരിഞ്ഞ് മുറിച്ച്ണ്ടാക്കി എടുക്കണ്ടേ. ഇതാകുമ്പോ ആ പൊടിയും സാധനം ഉണ്ടായിട്ടുണ്ടെങ്കി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം.
അതെ ഇപ്പൊ എല്ലാരും മന്തിയിലാണ് പിടിച്ചേക്കുന്നത് മന്തിയാകുമ്പോ നല്ല ഈസിയാണ് പണി വളരെ കുറവാണ്.
പണി വളരെ കുറവാ.
ഉം
നമ്മള നമ്മള് കബ്സ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലോട്ട് ഉള്ളി വേണം മദ്ഹുത്തൊക്കെ അങ്ങനത്തെക്കെ അറബി അറേബ്യൻ മന്തിയെ അതൊക്കെ ഉണ്ടാക്ക അതിലൊക്ക സവാള വേണോ അതക്കെ അരിഞ്ഞെടുക്കണം. മന്തിയാവുമ്പോ അതൊന്നും വേണ്ട ചിക്കന ഒന്ന് മാഗനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ച്ചക്ക ചേർത്തിട്ട് ബാക്കി പൊടികളല്ലേ അത് മാത്രം മതി. വെത്തുള്ളി ഇഞ്ചി പേസ്റ്റിക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ചെയ്യല്ലോ.
ആഹ അതെ,
സവാളൊക്കെ പിന്നെ കട്ട് ചെയ്ത് തന്നെ എടുക്കണ്ടേ ബിരിയാണിക്ക് അപ്പൊ. എളുപ്പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടം ബിരിയാണിയിലേറെ ഇഷ്ടം പ്പൊമന്തിയണ് ട്ടോ അപ്പൊ പിന്നെ ഞാന് ബിരിയാണി മക്ക് അങ്ങനെയടെ പോവറില്ല വല്ല അധികം ങ്ങട്ട്
അതെ,
പലപ്പോഴേക്കെ ഉണ്ടാക്കള്ളൂ.
ആഹ ആഹ ഇവിടെയും കുട്ടിക്കൊക്കെ. ക്കെ എല്ലാം മന്തി തന്നെയാണ് ഇഷ്ടം. അതും പുറത്തുന്നുള്ളതാണ് ഇഷ്ടം വീട്ടില ഉണ്ടാക്കിയ അത്രത്തോളം പിടിക്കലില്ല.
ആ വീട്ടില് ഉണ്ടാക്കിയ നമ്മള് പുറത്തുന്ന് വാങ്ങണ അതേ ടേസ്റ്റില് നമുക്ക് കിട്ടും.
ആഹ എന്നാല് ഇവിടെ എത്ര അത്ര ഇനി വീട്ടിലുണ്ടാക്കിയാലും കുട്ടിക്ക് വെളിയിൽന്ന് ആ കടയില് രുന്ന് കഴിക്കണം. അതാണ് ഏറ്റവും ഇഷ്ടം.
ഇഷ്ടല്ലേ ചിലർക്ക് അങ്ങനെയിരിക്കും അത് വ അവിടുന്ന് പിന്നെന്താന്നറിയോ നമ്മള് പൈസക്ക് അവിടുന്ന് നമ്മൾ വീട്ടക്ക് കൊണ്ടുവരായാണെങ്കിൽ നമുക്ക് നമ്മള് പൈസ മുതലാവും നമ്മള് അവിടുന്ന് കഴിക്കണെങ്കിൽ നമുക്ക് പൈസ മുതലാവില്ല ഒരാൾ രണ്ടാളൊക്കെ കഴിക്കയാണ എന്നുണ്ടെങ്കിൽ
ആഹ ആഹ
വീട്ടക്ക് ആകുമ്പോൾ നമുക്ക് ആ പൈസക്കളെ
ആഹ പറഞ്ഞോ
ആ പിന്നെ നിങ്ങൾ നിട്ട് ബിരിയാണി ഉണ്ടാക്കുവോ?
ആഹ ബിരിയാണി ഉണ്ടാക്ക ഇതുപോലെ തന്നെ ബിരിയാണി വല്യയ പണില്ലേ?
പണിയാണ്.
അതെ അതിനേക്കാളും പിന്നെ ഈ കറി എന്തേലും ഇപ്പൊ ചിക്കനൊക്കെ വെച്ച വച്ചതുണ്ടെങ്കി പിന്നെ നെയ്ച്ചോറ ഉണ്ടാക്കുക അതാവുമ്പോ വലിയ പണിയില്ല.
ആഹ് നെയ്ച്ചോറ് കുക്കറിൽ തട്ടി വിസലടിച്ചിട്ട് പിന്നെ താണ്ട് ഓഫ് ആക്കിട്ടുണ്ടെങ്കില് നമുക്ക് എളുപ്പായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ നെയ്ചോറ് റെഡി ആയിരിക്കുവല്ല നെയ്ച്ചോറ് അതൊക്ക തന്നെ നല്ല എളുപ്പം പെട്ടെന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലേ,
ആ ഉ ബിരിയാണിക്ക് വലിയ പണിയാണ്. നല്ല പണി കൊടുക്കണം അതുകൊണ്ട് വലിയ രീതിക്ക് അത് ഉണ്ടാക്കലില്ല എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴക്കെ ഉണ്ടാക്കും.
ആളുകളൊക്കെ തോന്നെണ്ടായിട്ട് എനിക്ക് ഉള്ളി തോലിക്കാനും വെളുത്തുള്ളി അങ്ങനത്തെ അരിഞ്ഞെടുക്കാനൊക്കെ ആൾക്കാരുണ്ടായിട്ട് നമ്മുക്ക് എളുപ്പം അതാണ് പക്ഷെ ഒറ്റക്ക് ആരും ഇല്ലാതെ വെറുതെ ബിരിയാണി വച്ചിട്ടുണ്ടെങ്ക അത അവിടെ മസാല കുറെ ഫ്രിഡ്ജിൽ വെച്ചോണ്ടും ചോറ് കുറെേ ഫ്രിഡ്ജിൽ വെച്ചൊണ്ടും അങ്ങനെ തട്ടി വെച്ച് അവസാനത് ഒഴിവാക്കും ചെയ്യും അത്രയുണ്ടാവുള്ളു അതാണ്. പണ്ടത്തെ പോലല്ലല്ലോ ഇപ്പൊ ആർക്കും അതൊന്നും പറ്റൂല പണ്ടൊക്കെ ബിരിയാണി നെയ്ച്ചോർ മാത്രേ ഉള്ളൂ ഇനി മറ്റുള്ള വിഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലന്ന് ഇപ്പല്ല എല്ലാവിധ ചോറും ബിരിയാണിയന്നെ ബിരിയാണിന്നെ എപ്പടെ അടുത്ത അല്ല കുറച്ച് കാലം മുന്നേണ് ബിരിയാണിന്നെ സുലഭമായതലേ
അതെ
നെയ്ച്ചോറ്ന്നെ ഇന് പണ്ടത്തെ അഹ് എല്ലാം നല്ലതായത് പുതിയാപ്പളമാര് വന്നാലോ ആര് വന്നിട്ട് നെയ്ച്ചോറ് അല്ലെങ്കിൽ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് അറിയോ
ആഹ് അറിയ അറിയ അതിവിടാ ഞാൻ ഞ ഞാൻ വെക്കലില്ല എനിക്കറിയത്തില്ല ഹസ്ബൻറിന്റെ ഉമ്മായാണ് ഈ തേങ്ങാച്ചാറ് തേങ്ങാ ചോറ് ഉണ്ടാക്കല്
പണ്ടത്തെ ആളുകളാണ് ഈ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയ ക ഒൽക്ക് തേങ്ങാച്ചോറ് ഓലെ പ്രിയപ്പെട്ട ഭക്ഷണം
അതെ എനിക്ക് അതിനെപ്പറ്റി ഒരു ഒരറിവുല്ല ഇവിടെ അവരുണ്ടാക്കി കഴിച്ചിട്ടുണ്ട്
നല്ല ടേസ്റ്റാ തേങ്ങാച്ചോറൊക്കെ പരിപ്പ് തേങ്ങാച്ചോർക്ക് പരിപ്പ് കറി ഇറച്ചി വരട്ടിയത് പപ്പട പൊരിച്ചതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കില് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാനും ഇങ്ങനെ കഴിച്ചോണ്ടേയിരിക്കും വയറ് നിറഞ്ഞാലും കഴിച്ചോണ്ടേ ഇരിക്കും
ആഹ് എനിക്കത് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാനാണ് ഇഷ്ട്ടം
ആഹ് കറിയൊന്നും ഇല്ലാണ്ടേം കഴിക്കാം
അതെ
ഒന്ന് ഇല്ലെങ്കിൽ അത് കഴിക്ക കാരണം അതില് തേങ്ങിന്റെ ഉള്ളിന്റെ ഒക്കെ ഒരിതുണ്ടാവുമല്ലോ
അതെ അതെ
അങ്ങനെ ഉണ്ടാാവും അപ്പൊ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും തേങ്ങെ ചെറിയുള്ളിയൊക്കെ ഇട്ട് ഉലുവ ഒക്കെ ഇട്ടിട്ട് ഉപ്പല് നമ്മള ഇണ്ടാക്കണം ഉപ്പൊക്കെ ഇട്ടിട്ട് അത്ണ്ടാക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റേതായിട്ടുള്ള ഒരിത്ണ്ടാവും കറിന്റെ ആവശ്യം അവിടെ ഇല്ല
എനിക്ക് ഒക്കെയ ചേരുവകളൊന്നൊന്നും അറിയില്ല കഴിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ
ആഹ് അതെന്ന നമ്മള് അരിയൊക്കെ പാകത്തിന എടുത്തിട്ട് അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ട് അതിലോട്ടരി ഇട്ട് കൊടുക്ക അതിലോട്ട്
ആഹ് എണ്ണ ഒന്ന് വെച്ചിട്ടക്കണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം വെച്ചിട്ട് അരിയിട്ട് കൊടുക്കുക അതിലോട്ട് നമ്മള ഒരു ഒരു തേങ്ങ പൊള പൊളിച്ചിട്ട് എത്രയാണ് വെക്കുന്നത് അതിനനുസരിച് ഒരു തേങ്ങന്നെമതി ഒരു പത്ത് പത് പത്താൾക്കാരുണ്ടെങ്കിലും ഒരു തേങ്ങനമതി തേങ്ങ പൊളിച്ച് ഇട്ടെടുത്തിട്ട് പിന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ അതൊരു ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് അതിന്റൊരു ഹെെലേറ്റ് കൊടുക്കുന്നത് അതിൻ്റേത്
പിന്നെ നമ്മളെ ഉലുവ ഉണ്ടല്ലോ ഉലുവ ചിലരെക്കിടും ചില ഞാൻ ഇടലോണ്ട ഇട ഉലുവ അതിട്ടിട്ട് പിന്നെ തിളപ്പിച്ച് അത് മൂടി അഞ്ച് മിനിറ്റ് ആയപ്പോഴ നമ്മള് തീയൊക്കെ നല്ലവോണം കത്തിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മക്ക് തീന്ന് ഏഹ് നമുക്ക് വന്ന് കെടുത്തി വെക്ക നമ്മള അടുപ്പത്താണെങ്കില് തീ നമ്മള്
കെടുത്തി വെക്ക ഗ്യാസിലാണെങ്കിൽ നമ്മള് തീ കുറച്ച് കൊടുക്ക ലോ ഫ്ലെയിമിലിട്ട് കൊടുക്ക ഒരു പത്ത് മിനിറ്റാകുമ്പോൾ നമ്മ റേഷൻ കട അരിയാണെങ്കിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം
ഓ ഓ ഇവിടെ ഹസ്ബൻറിന്റെ ഉമ്മ വെച്ച പച്ചരിയിൽ എന്തോണ് അത് വെ ച്ചത് കെട്ടെ അല്ലാതെ സാധാ അരിയിലല്ല
ശർക്കര ചോറുണ്ടാക്കിയ എടുക്കും പച്ചരിയിൽ
ആഹ് പച്ചരിൽ ഈ ശർക്കര ചോറല്ല ഈ തേങ്ങാ ചോറാണ് അത് ആ ഈ പച്ചരിയിലാ ഉണ്ടാക്കിയത് സാധാ അരിയിലല്ല
ആഹ് സാധാ അരിയിലാ സാധാ റേഷൻ കടെത്തെ അരിയാണെങ്കിൽ അടിപൊളി ആയിരിക്കും
ആണല്ലേ
പച്ചരിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ട് പച്ചരി ഉണ്ടാക്കി നോക്കിന് കുറച്ച മുന്നൊക്കെ നമുക്ക് സാധാ അരി കിട്ടാത്ത സമയത്തൊക്കെ അങ്ങനൊ ഒരു കാലം ഇണ്ടായിരുന്നല്ലോ എവിടന്നും നല്ല പച്ചരി അല്ലാത്ത അരി കിട്ടറില്ലേയ്നി ചില സ്ഥലത്തൊക്കെ പച്ചേരി കൊണ്ട് തന്നെയല്ലേ ഭക്ഷണം ഉണ്ടാക്കാ
ആഹ് ആഹ്
അപ്പോഴ് അല്ലാതെ അല്ലാതെ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഈ പച്ചരില് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു
ടേസ്റ്റ്ണ്ട്ല്ലേ ഞാന് ഇതുവരെ പച്ചരിൽ ഉണ്ടാക്കി കൊടുക്കും
ആ പിന്നെ ശെരിയ എനിക്കൊരു കോള് വരുന്നേ വിളിക്കാവേ
ആ ശരി എന്നാല്